ഹലോ
ആഹ് കേൾക്ക്ണ്ടോ
ആഹ് അങ്ങനെ തന്നെ
കേൾക്കുണ്ടോ
ആഹ് ആഹ് തനിക്ക് കേൾക്കണില്ലേ
എങ്ങനെ
കേൾക്കണില്ലേ
ആഹ് ഇപ്പൊ കേൾക്കണ്ട്
ആഹ് എന്തൊക്കെ ഹലോ
എന്താ വിശേഷം
സുഖം നല്ല ഇഷ്ടം അങ്ങനെ പോണു ഞാൻ പറയണം
ജോലിയൊക്കെ ആഹ് ഇപ്പൊ കേൾക്കണ്ട് എടക്കൊരു സ്റ്റക്ക്ണ്ട് റേറ്റിന്റെ പ്രശ്നാ തോ
ആഹ് കഴിഞ്ഞിട്ടി ഉം കഴിഞ്ഞിട്ടില്ല തൊടങ്ങിയോണ്ട്ക്ക്ണ് അയ്ന്റെ ഇടയിലൂടെ ഒന്ന് കേറി നോക്കിയതാ
ആഹ് ആഹ്
പകതിക്ക് വച്ച് ആഗ്രടക്കായിരുന്നു
ഉം
ഫുഡൊക്കെ ആയോ
ആഹ് ആഹ്
ഫുഡൊക്കെ ആയോ ഉം എന്തേ ഇണ്ടാക്കി
ആഹ് ആഹ് ഫുഡ് പറഞ്ഞാല് ചോറ് വെച്ചങ്ങാണ്ട് എന്താ ഇവിടെ തോട്ടത്തില് കൊറച്ച് പണി ഉണ്ടായിന്നു അപ്പൊ അങ്ങട്ട് പോ കാണാൻ വേണ്ടി
അയ്ന്റെ എടേല
ഉം ഉം അടിക്കലും തുടക്കലും മോറലൊക്കെ കഴിഞ്ഞു ചോറും വെന്തുക്ക്‌ണു അപ്പങ്ങനെ പോന്നതാ
ഉം കുട്ട്യാളൊക്കെ സ്കൂൾ പോയോ
കുട്ട്യാള് രണ്ടാള് പൊയ്‌ക്ക്ണ് ‌ ഒരാള് വീട്ടില്ണ്ട് ചെറിയാള് വീട്ടിലുണ്ട് ഉം മൂന്ന്‌ വയസ്സ്
ഉം അംഗനവാടി പോണില്ല
ഇല്ലല്ല അംഗൻവാടി എനിക്ക് കൊറച്ച് ലോങ്ങാണ് കൊണ്ടാക്കല് നടക്കൂല
ഏഹ് അതൊണ്ട് കൊണ്ടാക്കാതെ ക്കെയ്ക്കാരല്ലേ
ഉം ഉം ഇനി നേരെ സ്കൂൾൽ വിടാന്ന് കരുതീട്ട്
ഉം മഴയുണ്ടോ
അവിടെ ഏ
മഴയുണ്ടോഷ്യ?
ആ മഴന്നെയാണ് ഇപ്പൊ ഒരു ചാറല് മയ.
ആ ഇവിടെ അങ്ങനെയന്നള്ളൂ കുറച്ച് ആ ചെറിയൊരു മഴേള്ളു.
മ് മ്
ചോറും കൂട്ടാനൊക്കയായില്ലേ? ആ അതന്നെ
മ് എത്ര മക്ക മക്കളുണ്ട്?
എനിക്ക് രണ്ട് മക്കള് ഒന്നില് പത്ത് പഠിക്കണാണ് മറ്റൊന്ന് ഒന്നാം ക്ലാസ് പഠിക്കണം.
മ് മ് ആ ആ
പറഞ്ഞേശ്യോ നമ്മള പണിയൊക്കെ എടുക്കണന്റെ ഇടല്ലേ അപ്പൊന്ന് ഞാൻ ഗ്രൂപ്പിൽ കേറിയതാ.
മ് എല്ലാ തെരക്കും കഴിഞ്ഞത് നോക്കുമ്പോ ആളെക്ക് കിട്ടൂല ശരിയാവൂല്ല
ആളൊക്കെ ഇട്ടൂല്ലണോ ആ ശരിയാവില്ല തീരു
കിട്ടിയതന്നെ ഈ മഴയായിട്ട് പോന്നാ നല്ല റൈഞ്ച് ഫസ്റ്റത്തെ മാതിരിയൊന്നും കിട്ടണില്ല ഇപ്പൊ
ആ റേഞ്ച് റേഞ്ച് പ്രശ്നണ്ട്.
മ്
ഇന്നലൊക്കെ അങ്ങനെയെനെ രാത്രി തീര കേൾക്കണൊന്നില്ലായിരുന്നു.
ആ നമ്മള് ആ വിളിക്കാൻ വിൽക്കയും ചെയ്യും പിന്നെട്ട് കട്ടാക്കല പൊലോ ന്റെ അങ്ങനെ കൊറേ പോയിരുന്നക്കെ
സൗണ്ടും കേൾക്കാൻതിരിക്കൊക്കെ വാണ്ടേ അങ്ങനൊക്കെ
മ് അതാണ് മക്കള് പോയിട്ടുള്ളൂ അത് നടക്ക
അപ്പൊ പോയപ്പോ തന്നെ ഒന്നോ രണ്ടെണ്ണം ഒക്കാണ് കഴിഞ്ഞെങ്കി അത് കയ്യല്ലോന്നെഷോണ്ട് ന്ന് ഗ്രൂപ്പില് കയറിയോക്കിയതാ ഫസ്റ്റായിട്ട് തുടങ്ങ?
അല്ലല്ല ഇന്നത്തത് ആദ്യയിട്ടാണറയ
അങ്ങനെ കയ്യാനായോ?
കയ്യാനായോ വിച്ചാല് റിസീവ് ഇനി ഒരാറെണ്ണൊക്കെ ആയി.
പതിനഞ്ചൊക്കെ പതിനഞ്ചൊക്കെ വേണ്ടേ മിനിമം?
ഉം ഉം വാണോ
പറഞ്ഞേട്ടു.
മ്
എന്തേ കൂട്ടാ എന്നൊക്കെ ഉണ്ടാക്കിയേ?
അതെ കൂട്ടാനൊന്നും ചെന്നിട്ടുണ്ടാക്കുന്നതാ മഴ വരുമ്പോത്തന് ഇവിടെ ഡബ്ബറിന് കവറിട. അവിടെന്ന് പോയി പോരാന്ന് അങ്ങനെ പോന്ന മ് മ്
ആ പിന്നെന്തൊക്കെയാ?
പിന്നെന്താ വീട്ടിലാരൊക്കെ ഇണ്ടെന്നിട്ട്?
വീട്ടിലാര ഇക്കവിടല്ല. ഇക്ക ഗൾഫിലാണ്. പിന്നെ രണ്ടു മക്കളെന്നെ ഉള്ളു വേറാരും ഇല്ലാ. അടുത്തൊക്കെ വീടുണ്ട്. എടശ്ശി മൂത്തശ്ശി
എന്തൂട്ടിളാണ്?
എനക്ക് ഒരാ വലുതാൺകുട്ടിയും ചെറുത് പെൺകുട്ടി.
ഉം ഉം
അപ്പറത്തിപ്പ
ഇപ്രാവശ്യം എസൽസിയാണല്ലേ?
ആ എസ് എൽ സി കഴിഞ്ഞു ഇനി പ്ലസ് വണ്ണിനാ പ്ലസ് വണ്ണിനെ ചേർത്തിട്ട്ണ് തൊടങ്ങി. തുറന്നീയില്ലോ ആറാന്ത്യല്ലേ തുറങ്ങളൂ.
ആ കിട്ടിയോ?
ആഹ കിട്ടിചെയ്തിനു പഠിച്ച സ്കൂളിലന്നെ.
ആ എത്രയ പ്ലസ് ഉണ്ടായിന്?
രണ്ടെണ്ണം
ആ ആ
കെഴ്പ്പില്ല
ആ രണ്ടെണ്ണം ആയാലും അവൻ അവന സ്കൂള് കിട്ടീല്ലേ?
ആഹ ആ സ്കൂളന്നെ കിട്ടി
ഉ ഇവിടെ ന്റെ ജ്യേഷ്ഠത്തിന്റെ മോനെ ഇതേമാതിരി രണ്ടെണ്ണാണ്.
അതിന് ഇത് അത അങ്ങനെയല്ലേ ചിലവർക്ക്ഓരോ ഭാഗ്യം പോലെയാണ് കിട്ടണേ.
ആഹ ടോന് ട്രെൽ നോക്കിട്ട് ഇനി കിട്ടിട്ടില്ല വജ്ജ പൈസ കൊടുത്ത് കയറാണ് എന്നൊക്കെ പറഞ്ഞിരിക്ക്ണ്ട്.
ആഹ മൂത്തച്ഛിന്റെ മോൾക്ക് അങ്ങനെയാണ് മോൾക്ക് അങ്ങനെ കിട്ടിട്ടില്ലാ. പറയുമ്പോ ഓക്ക് മൂന്നേ പ്ലസ്സണ്ട് ഒാൾ കൊടുത്ത കൊടുത്ത് ദ്തൊന്നു ഓക്ക് കിട്ടില്ല പിന്നെ ലാസ്റ്റ് ഏതോ നമ്മൾ വിചാരിചാത്ത ഏതോര് സ്കൂള് കിട്ടി. അതിന് വേണ്ടി ഓള ചെങ്ങാഴ്ച്ചിക്ക് അങ്ങനെ കിട്ടി ഒരു എ പ്ലസോ രണ്ടേ പ്ലസ് ഒക്കെ ആയപ്പം വിചാരിച്ചഓട്തു കിട്ടി ചെയ്ത് അത് തന്നെ പിന്ന ഓരോ ഭാഗ്യത്തിനനുസരിച്ച വരുന്നോണ് പത്ത് പ്ലസ് ഉള്ളർക്ക് ചേലോൽക് കിട്ടാതോലുണ്ട്.
ആ ആ് അത് ഞങ്ങളവ്ടെ ണ്ട് ഒന്ന്എട്ടേ പ്ലസ് കീട്ടീട്ട് സ്വന്തം സ്കൂള് എടുത്താണ്. ഇതാ അവിടക്ക് തന്നെ പോകണംന്ന് പറഞ്ഞിട്ട് കിട്ടണില്ല വേറെ ദൂര കിട്ടിക്കണതു.
ആഹ് അഹന്ന പറ്ഞ്ഞ ചേലോൽക് അങ്ങനെയ ആ വ്ണ്ടേ.
മ്ഹ
പ്ലസുമലോന്നു പോലെ എണ്ണം നോക്കണല്ലിന്ന്ണ് ആ ആറാംന്തി തുറക്കു.
ആഹ് അതാണ്
ഗ്രൂപ്പ് ഒന്നും വന്നിട്ടില്ല പ്പൊ വന്നാ അ കാരം എന്നിട്ടക്കെയ ആറാന്തി തുടങ്ങുപറിഞ്ഞേട്ട് അവിടെ വീട്ടില ആരൊക്കെയ ഉള്ളേ?
ഇവടെ മൂന്ന് മക്കളും ഹസ്ബൻറും ഉമ്മി ഇപ്പിണ്ട്
ഏ, അവരൊക്കെ ഇപ്പവ്ടണ്ടോ?
ഇല്ലല്ല ഞാൻ ഹസ്ബൻഡറ്ന്നെള്ളു പോന്നിട്ട്.
ഹസ്ബൻഡ് പണിക്കൊയെക്കാ.
ഇല്ലേ നാട്ട ഇവിടെ ഇണ്ടായില്ലത് ഇപ്പ അങ്ങനെ ലീവിന്വന്നതാ.
ആ ഇത് വെട്ടാവന്നോട്തക് അവിടെ.
ആഹ് ആ് അവിടുക്ക് ഞങ്ങൾ രണ്ടാളും പോന്നതാ മോനെ കൊടുന്നിട്ടില്ല മഴ പെയ്താലോന്ന് കര് തീട്ട്.
ഈ എന്നിട്ടായിന്റെ മറ്റേ അയിനായിട്ടുള്ളരു റൂം ഉണ്ടായിരണ്ടല്ലോ അവിടെ ഉള്ളത് അവിടെന്നാ വിളിക്കണ
ഇല്ല റൂം പറഞ്ഞാല് അവിടെ റൂമൊന്നുല്ലാ ഞാൻ അവിടെ ഇങ്ങനെ വെറുതെരിക്ക അപ്പ എന്തായി നോക്കാൻ വേണ്ടി പോന്ന അപ്പൊ വേഗം ഫ്രീ ടൈമല്ലേ നോക്കിയതാ.
ഉം അടുത്തനന്നേക്കാരം.
അടുത്ത് ആഹ കൊറച്ച് വ നടക്കണ്ട ദൂരല്ല വണ്ടിക്ക് പോരന്നെ.
പിന്നെന്തൊക്കെയാ.
പിന്നെ എന്താ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് വലുത് ഒമ്പതാം ക്ലാസ്.
ഒമ്പതാം ക്ലാസ് ഒമ്പൊയിലേക്കാരല്ലേ?
ആ് അപ്പം ഇപ്രാവശ്യം ഒമ്പായിൽ.
ഹേ പിന്നെ മറ്റേ എടല്ള്ളതോ?
എടിയിലുള്ളത് ആറാം ക്ലാസ്സ്
പെൺകുട്ടിയ
അല്ല പെൺകുട്ടി ഇല്ല ഇന്ക്ക്
മൂന്നാംൺകുട്ടികളാ
മൂന്നു ആങ്കുട്ട്യളാ.
ഉം. പിന്നെ, ആരൊക്കെള്ളതപ്പോ, എളേച്ചിം മൂത്തച്ചിം ഒന്നുല്ല്യ.
മൂത്തച്ചീണ്ട്. ഞങ്ങള് ന്താ മൂത്തച്ചീ രണ്ടാളെയും കല്ല്യാണൊക്കൊരു ദിവസം തന്നെ. കല്യാണം പ്രസവത്തിനൊണ്ടര്ലു കൊ ഒരേമാരിന്നെ ഞാനു ഓളു ഒരേ ഏജന്നെ.
അപ്പം രണ്ടാക്കും കുട്ട്യളും ഒരേ മാര്യാ.
കുട്ട്യള് മുമ്മൂന്നെണ്ണം തന്നേണ്. പഷെ ഫസ്റ്റ്ത്തെ കുട്ട്യളെ രണ്ടു വരേ എന്താ അഞ്ചീസ്ത്തെ മാറ്റൊള്ളൂ. പിന്നത്തോല് ഒരൺ ഒരു വയസ്സിന്റെ മാറ്റണ്ട്. മൂന്നാമത്തെ കുട്ടിയോൽ സ്കൂള് പോക്കൊട്ങ്ങിക്ക്ണ്.
ഓളത് മൂന്നാമത്തെ
ഉം, ഉം
അല്ല അപ്പൊ അതിന് മൂന്ന് മൂന്നര വയസ്സല്ലേ അയ്ട്ട്ണ്ടാവൊള്ളൂ.
അതല്ലേയ് അത് മാറ്റേണ്ടറ വല്ല്യോൽകൊള്ളൂ ഓൽത് എൽ യു കെ ജി ലെത്തിക്ക്ണു മൂന്നാമത്തെ കുട്ടി.
ആഹ് മൂന്നാമത്തെ കുട്ടി ആഹ് അയ് വ്യത്യാസം. വല്യ കുട്ട്യളായനോണ്ട രണ്ടു ഒരേമാരി ലേ.
ഉം, ഉം വല്യോലാണൊരേ മാരി
അപ്പൊ ഓൽതും ആൺകുട്ട്യളെന്നെ.
അല്ലല്ല ഓൽക്ക് ന്താ ഒരാണൊള്ളൂ രണ്ട് പെണ്ണ
ഉം.
തറവാട് കൊറച്ച് വിട്ടാണ്. തറവാട്ടിലാരുല്ല അപ്പ ങ്ങള് ഔട്ക്ക് ഓട്ടർഷ അങ്ങൻത്തെ വണ്ട്യൊക്കൊള്ളു വെര അപ്പൊല്ലാരും മെയിൻ റോട്ടിന്റെ വക്കിന് സ്ഥലം വാങ്ങി ട് പോന്ന്.
അല്ല അപ്പൊ ഈ വേറെ പോയോലാ.
ആഹ്, ഞങ്ങളും ഓലൊക്കെ വേറെപ്പോന്ന്ക്ക്
ആ അപ്പൊ ഇങ്ങളെയ്കാരം ചെറ്ത്.
ചെറ്ത് ഞങ്ങളാണ്. അപ്പൊ നാട്ട് നടപ്പല്ലേ മ്മാനിം പ്പാനിം ചെറിയ മക്കള് നോക്കണ്ടേ?
ആഹ് അതാണ്പ്പത്തെ
ഉം, പണ്ടത്തെതാ അതാണ് പഷെ ഇപ്പത്തെ അങ്ങനെല്ല. ഇപ്പ അങ്ങനെയൊന്നുല്ല്യ.
ഇപ്പയ്ന് യ് തിരിച്ചു പറയും. മ്മ ല്ലാർക്കുള്ളതാണ്ന്ന്.
ഞങ്ങളവ്ടെ ഏ തൊട്ട അയലൊക്കത്ത്ണ്ട് ഓല് എങ്ങനെയ്യാറ് പത്തീസം പത്തീസം
ആഹ് അതന്നെ മ്മ എല്ലാരെ വീട്ട്ലും നിക്കട്ടെ മ്മ എല്ലാർക്കുള്ളതാണ്. പഷെ ഇനി മ്മാരും പ്പാരും ഇനി എല്ലാരെ വ്ട്ട്ലും നിക്കട്ടെർഞ്ഞികാണ്ട് ഓലെല്ലൊരെ വ്ട്ട്ക്കും അങ്ങനെ പോവൂലല്ലോ. കാര്ണം നമു ക്കൊരു വീട്ട്ൽണ്ടായാല് ആ വീട്ട്ല് വളർന്നോല് ആ വീട്ട്ല്ള്ള ചുറ്റുപാടായിട്ട് കഴിയുമ്പോ ഓൽക്ക് ആ വീട് തന്നെയ്ക്കാരം ഓലെ വീട്. ഒര്
ഇതൊരു ദിവസത്തിന് പോലും പോവൂല. ഞാനൊക്കെന്റെ വീട്ട് പോയാലൂടി ഒന്നു പോവൂല. അപ്പൊളൊക്കെ പെ ചെ ചെലെ സമയം ഇറ വെരും. ബുദ്ധിമുട്ടോകാരം. പോവൂല
ഉം, ഓൽക്ക്തെന്നേണ്. നമുക്ക്പ്പം ഞമ്മളെ വീട്ട്ല് ഒരു ദി ദിവസം നിക്കാൻ വേണ്ടി പോകുമ്പോ കണ്ടില്ലേ ഒറങ്ങ്യാ ഒറക്കം വെര്ലല്ലോ. കാര്ണം, നമ്മള് വടെ സ്ഥിരായിട്ട് നിന്ന് ശീലായ മൻഷ്യമ്മാരെയ് വേറെ വീട്ട്ക്ക് പോയി അവടെ പോയി നി ക്കുമ്പ ഞമ്മക്ക് രാത്രി ഒർക്കം കിട്ട്ണില്ല്യല്ലോ.
ഉം, അതെന്നെ ഉം, ഓല് ആദ്യൊക്കെ പർഞ്ഞിന്നു തറവാട്ട്ന്ന് പോരൂല, ഞങ്ങള് അങ്ങനെ ങ്ങനെ പെര
അല്ലാ അപ്പം മൂത്തെച്ചിയാ തറവാട് ഇട്ത്തെത്? മൂത്തച്ഛെനാ തറവാട് ഇട്ത്തെത് മൂത്തച്ഛനാണോ തർ ഏഹ് അപ്പ തറവാട്ട്ൽ അപ്പ തറവാട്ട്ൽ ആരാ ഇള്ളെയ് പൂട്ടിട്ടെക്കെ?
ആരും ഇല്ല അട്ച്ച് ഇട്ട്ക്കാ
ഏഹ് ഇമ്മിം ഇപ്പിം ഇണ്ടാവുലെ അപ്പൊ?
ഇമ്മിം ഇപ്പിം ഞങ്ങളെ കൂടെ ഞങ്ങളെ വീട്ട്ക്ക് പോന്ന്ക്കാ പ്രായം ആയി പർണാൽ ഇമ്മാക്ക് അറ്പത് വയസ്സ് കഴിഞ്ഞുക്കുണു ഇപ്പാക്ക് എഴ്പത്ത അഞ്ചും പക്ഷെ പ്രായം അങ്ങനെ ഒന്നും തോന്നുലാ
അങ്ങനെ ആരോഗ്യം ഇണ്ടാവും
ഉം ആരോഗ്യം ഇണ്ട് ഓൽ പോവും എങ്ങനെ അങ്ങനെ രാവിലെ ചായ കുടി കഴിഞ്ഞ് ട്ട് രണ്ടാളും അയുടെ പോയി കുത്തെർക്കും
ഏഹ്
ഇന്നെട്ട് പിന്നെ കഞ്ഞി കുടിക്കാനാകുമ്പോ ഇങ്ങെട്ടെന്നെ വെരും അങ്ങനത്തെ പോക്കൊള്ളു പെങ്ങന്മാര് നാലാൾ ഇണ്ട്
ഏഹ്
ഒലെ ഒക്കെ കല്യാണം കഴിഞ്ഞുക്കുണു ഒക്കെ വെരുമ്പോ ഞങ്ങളെ എട്ത്ത്ക്കൊള്ളു വെരാ മറ്റോട്ത്ത്ക്ക് ആരും പോവുലാ
ആഹ് അഹ് എല്ലൊട്ത്തും ഉള്ള അവസ്ഥെന്നെ ലെ
ഉം ഉമ്മിം ഉപ്പിം എവിടെച്ചാ അവ്ട്ക്കൊള്ളു പറിയാ
ആഹ്
എന്നെട്ട് അമ്മെക്ക് പരാതി ഓൾ എങ്ങനെ അറിയോ ഒന്നാം പെര്ന്നാൾ ആയ പോവും ഒളെ വീട്ട്ക്ക് ഇൻക്ക് പോവാൻ പറ്റൂലാ
ആഹ് അഹ് ശരിയാണ് നമ്മളെ എട്ത്ത്ക്ക് വെരുംമ്പളെ ഈ നാ നാത്തൂന്മാര് നമ്മടെ എട് ത്ത്ക്ക് വെരുമ്പോ പോവാൻ കഴിയൂലല്ലോ നമ്മെക്ക് പിന്നെ ഒരു അവ്സെരം അയുടെ ഇല്ലെല്ലോ
ഉം അതെന്നെയാണെ യൂട്യൂബ് ക കാൺണ്ണ മായിരി ഒര് ഷോർട്സ് കണ്ടിരുന്നു ഇൻക്ക് ഇന്റെ നാത്തുന്മാര് വെരുമ്പം അപ്പ ഇന്റെ വീട്ടിൽ ഒര് ആങ്ങളെക്ക് ഒര് പെണ്ണ്ങ്ങെൾ ഓൾ പറിം ഇപ്പം രണ്ട് ഞങ്ങൾ അവ്ടെ രണ്ട് പെണ്ണും ഒര് ആണും ആണ് ഓൾ ഇതെ മായിരി ഇന്റെ താത്ത ഒന്നാം പെര്ന്നാക്ക് വെരും ഓൾ പറിം ഓൾ വെര്ണ മാരി ഇജ് ഇജും വന്നാ ഇജും ഇച്ച് നാർത്തെ പോയിക്കൂടെ അപ്പം ഞാം ഇബെടെ രണ്ടാം പെര്ന്നാക്ക് ഉച്ച കഴിഞ്ഞ്ട്ട് ഒക്കെ ഒള്ളു പോവാ അപ്പത്തിന് ഓൾക്ക് അയുടെ പോവാൻ വൈകും ഞാൻ പറിം ഇജ്‌ പെയ്ക്കോ മളെ പറിം
ആഹ് അഹ് ശെരിയാണ്. കണ്ടറ്ഞ്ഞ് കാണ്ടെയ്
ആഹ് നമ്മെൾ നമ്മെൾ ഓ ഈ പെരുന്നാൾ പർണാലെയ്
ആഹ്
ഇതെ മായിരി അല്ലെ?
ആഹ് പെരുന്നാൾന്ന് പർണാ ആ ഫസ്
ഉം അതാ അയിന്റെ രസം ഞാനെയ് ഇതെ വെരിം പോയിട്ട് ഇല്ലാ ഇപ്രാവ്ശ്യം മാത്രം ഞാൻ ഇന്റെ ആങ്ങള വന്ന്ട്ട് ഓൻ എന്ത് പർണു ഇജ് വെര്ണ് ഇണ്ടെ വന്നോ ഞങ്ങൾ ഒന്നാം പെര് ന്നാൾ അല്ലെ ആയിന്റെ രസംന്ന് പർൺട്ട് ഞാൻ ഒന്നാം പെര്ന്നാക്ക് പോയി അപ്പൊ വന്നപ്പം എല്ലാർക്കും പ്രശ്നം എയ്നി
ശെരിക്കും ശെരിക്കും അത് അല്ല ഫസ്റ്റ് വെര്ന്നൊക്കെ അമ്മൾ പോണ്ടെ അല്ലെങ്കി പിന്നെ ഇതെ മായിരി നാത്തൂന്മാര് പറെണം ഇയ്യ് പോയിക്കോ ഞങ്ങൾ ഇമ്മാന്റെടെ എട്ത്ത് നിക്ക് ഞങ്ങെൾ വെരോല്ലോ പിന്നെ അന്റെ ആവശ്യം ഇല്ലല്ലോന്ന് ഇള്ളെയ് ഓ ഇവെര് പർഞ്ഞാൽ പ്രശ്നം ഇല്ലല്ലോ നമ്മുക്ക് ധൈര്യത്തോട് കൂടി പോവാലോ ഓര് അഹ് ചിന്തിക്കെണംന്ന് ഒള്ളു
അ വന്നാലും ആരും ഒന്നൊന്നും ജോലി ചെയ്യൂലാ അപ്പൊ പിന്നെ ഞാൻ പോയ ബുദ്ധിമുട്ട് അല്ലെ?
ആഹ് അഹ് ശരിയാ അത് എല്ലോട്ത്തും ഇള്ളതെന്നെ
ഉം ഞങ്ങൾ അങ്ങനെ അല്ല ഞങ്ങെൾ